ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് അല്ല ഇന്നത്തെ ട്യൂഷനൊക്കെ എന്നിട്ട് എപ്പഴാ ടൈം ഉണ്ടാവുവാ
ഇന്നത്തെ ട്യൂഷൻ ഇന്ന് എടുത്തിട്ടില്ല ഇന്ന് ഒന്നും എടുത്തില്ല ഇനി രാത്രി നോക്കണം
അതെ ഞാനും എന്റെ വീട്ടില് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്
ആഹ് എടുക്കുന്നുണ്ടോ ഏതാ ഏതെടുക്കുന്നേ
ഏഹ് നാലാംക്ലാസ് അഞ്ചാംക്ലാസ്സില ഒരു കുട്ടിനെയും പിന്നീട് എൽ കെ യു കെ ഒന്നാം ക്ലാസ്സില ഒരു കുട്ടി പിന്നെയൊരു പത്ത്ണ്ട് പത്ത്ണ്ട്ന്ന് പറയുമ്പോ വലിയ സംഭവമായിട്ട് എടുക്ക ഒന്നും വേണ്ട പത്തിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാം ഒരു പക്ഷെ അവർക്ക് ഇങ്ങനെ പക്ഷെ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ആ കുട്ടിക്ക് അറിയാം അതായത് നമ്മള് പഠിപ്പിച്ച് കൊടുക്കുമ്പോ എന്നക്കാളും കൂടുതൽ ആ കുട്ടിക്ക് അറിയാം പക്ഷെ ഓന് എന്ത് വെച്ചാലും എഴുതാനും വായിക്കാനും അറിയില്ല
ആഹ് അതൊരു പ്രശ്ന നല്ലവണ്ണം മനസ്സിലാവുന്ന കുട്ടികൾക്ക് ഇതൊരു പ്രശ്നം അല്ലെ എഴുതാനും വായിക്കാനും അറിയാത്തത്
ഞാനിങ്ങനെ ചിന്തിച്ചു എന്ത് നന്നായിട്ട് ഞാന് ഞാൻ അങ്ങടെ ഈ കെമിസ്ട്രി ഒക്കെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുമ്പോ ഈ കുട്ടി എനിക്ക് ഇങ്ങോട് പറഞ്ഞ് തരും കാര്യങ്ങള് പക്ഷെ അപ്പൊ ഞാന ആക്കെ ഡൗട്ടായി നി ൽക്കും കാരണം ഇവൻ പറയുന്ന കാര്യങ്ങളാണ് കറക്റ്റ് ഉത്തരം പക്ഷെ ഞാൻ പറയണത് ന്നേ ഞാൻ ആദ്യംന്ന് പഠിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കണുന്നത് ആ പക്ഷെ ഇവൻെല്ലാ കാര്യം അറിയാ ഇത്ങ്ങനെയാണ് ഇങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ഇട്ട ന്നോളി ഞാൻ ആൻസർ ചെയ്തുതരാം പക്ഷെ ഇംഗ്ലീഷൊക്കെ വായിക്കാനും എഴുതാനും ഒന്നും അറിയൂല അങ്ങനെ സ്വന്തായിട്ട് പേര് മാക്സ് ഒന്നും കുഴപ്പമില്ല മാക്സ് ഒക്കെ നല്ല കണക്കിലൊക്കെ നല്ല അടിപൊളിയാണ്
ഉം ഉം
അതാണ് നമ്മൾ പാവാണ് ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മള് അതെന്താ അറിയോ നമ്മൾ ആദ്യം അതി ശ്രദ്ധിക്കാത്ത കേടാണത് ഞാന് എന്റെ മകള് നന്നായി പഠ കിന്നു അങ്ങനെയല്ലട്ടെ പറയണത് നമ്മള് തലയിലെടുത്ത് പോലെ ഇരിക്കും പക്ഷെ ആദ്യം നമ്മള് കുട്ടികളെ ഒപ്പം നിന്ന് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറെ കുട്ടികൾ ലെവല ആകും
ആ അത് ശരിയാ നമ്മള് ചെില രക്ഷിതാക്കൾ പഠിപ്പിക്കില്ല പഠിപ്പിക്കും എന്നാലും നല്ല ശ്രദ്ധിക്കൂല്ല നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിൽ തന്നെ കുട്ടികൾ ഏകദേശം നല്ലതാവും
അതെ ആയത് അന്ന് അന്ന് അ അന്ന ഇപ്പ എന്നും ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ നമ്മളോട് ചോദിക്കണ്ട ഒരു ചോദ്യം ഉണ്ട് എന്താ ഇന്ന് എടുത്തത് എന്നുള്ളത് നമ്മളത് മറന്നു കൃത്യയിട്ടും ചോദിക്കണം അത് ചോദിച്ച് അവരെ ബുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം പക്ഷെ ഇന്ന് എല്ലാവരും ബിസിയാണ്
ഇന്നെല്ലാവരും ഫോണിന്റെ പുറകല്ലേ അയിനൊക്കെ സമയുണ്ടോ
ആ ഒന്നിനന് സമയ ഇല്ല അവർക്ക് പിന്നെ കുട്ടികളും ഫോണുമ്മലാണ് ചിലപ്പം കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി ഞാനിപ്പ അങ്ങനെയാണ് എന്റെ ചെറുതടങ്ങിക്കാൻ വേണ്ട ചിലപ്പോൾ അധികം
ആ അത് ശരി ഇപ്പ ഇപ്പത്തെ കുട്ടികൾ ഫുൾ ഫോണിലാണല്ലോ ഇവര് ഫോണൊക്കെ കിട്ടിയാല ചെല വീട്ടിലെ മക്കളൊക്കെ അത് കൊടുത്താലേ ഫുഡ് കഴിക്ക
ആഹ അങ്ങനെുണ്ട് പക്ഷെ ഇവിടെന്ന് അങ്ങനെണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ നന്നായിട്ട് ണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ഞാന് ഇതേപലെ ഇന്ന അറിയണ ഒരു താത്തണ്ട് അപ്പൊ അവരിങ്ങനെ നാള് കുട്ടി അവരെടെ കുട്ടിക്ക് കഞ്ഞി കൊടുക്കുകയാണ് അപ്പൊ ആദ്യം ഫോണണ് കൊണ്ടിരുന്നത് ന്നാ പിടിച്ചോണം ആ കുട്ടി ഫോൺ ഇല്ലാതെ ആ കുട്ടി കഞ്ഞി കുടിക്കൂല എന്നിട്ട് കഞ്ഞി കുടിക്കുമ്പോ എന്നിട്ട് ആ താത്ത പറയുകയാണ് തമാശ രൂപത്തി പറയുകയാണെങ്കിലും എനിക്കതൊരു തമാശായിട്ട് ഉൾക്കൊള്ളൻ കഴിഞ്ഞില്ല കങ്ങനെ ഇന്റെ താ കൂടന്ന് വിളിക്കാം ഇന്റെ തക് ന് കഞ്ഞിക്ക് അച്ച കഞ്ഞിക്ക് അച്ചാറിന് പകരം ഫോണ് കൊടുത്താ മതി
എന്താലേ ചെറിയ മക്കൾക്ക് വരെ ഈ ഫോണും കൊണ്ട് കൊടുത്തിണ്ടെങ്കിൽ അത് ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഫോണ് കൊടുക്കുമ്പോ തന്നെ നമ്മള് കാഴ്ച അവരെ കാഴ്ച ശക്തി ത്തി കാഴ്ച കുറഞ്ഞ എത്രോ കുട്ടികളില്ലേ നഷ്ടപ്പെട്ടവര്
ഇപ്പൊ ഞങ്ങളുടെ ഒരു അയൽവാസി കുട്ടി ഉണ്ട് ഇതേപോലെ ഫോണിൽ കളിച്ചിട്ട് ആ കുട്ടിന്റെ കണ്ണി എന്തോ പ്രശ്ന ആട്ട്പ്പപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞട്ടുള്ളു ഇപ്പ അടു ഞൻ ആ കുട്ടീന്റെ ഉപ്പപ്പാനായിട്ടെ കണ്ടന്നിട്ട് അവര്ന്നോട് പറഞ്ഞു അപ്പൊ ഇവള് ചെറുത് ഇന്റെ മോള് ഫോണുമ്പോ നോക്കരുന്നു അപ്പൊ അവര് പറഞ്ഞു ദൈവ ഏത് മോളെ ഇത് കൊടുക്കല്ലേ ഞങ്ങളോ അനുഭവിച്ച ഇനി വേറൊരാൾക്കും ഇതുപോലെ ഒരു അനുഭവം വരരുതേ എന്ന് പറയുന്നവ
അത് തന്നെ ചെറിയ മക്കളും ഇപ്പം കാണുന്നില്ലേ എല്ലാരും സ്പെക്സ് വെച്ചിട്ടല്ലേ ഉള്ളത് ഏ എന്താ ചെറിയ കുട്ടി കുട്ടികൾ തന്നെ ഇപ്പോൊ കാഴ്ച ശക്തി നഷ്ടപ്പെടും നമ്മളെ പണ്ട് കാലങ്ങളിലുള്ളവരൊക്കെ ഇപ്പോഴും കാണുന്നവരുണ്ട് വയസ്സായ ആളുകള് അവരൊന്നും ഇതുപോലെ ഫോൺ ഉപയോഗിക്കുന്നില്ല അധികവും ചെറിയ കു കുട്ടികൾക്കാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നെ
ആഹ് ഇന്ന് ഇന്ന് പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണട വെക്കുന്നവര് അതായത് വയസ്സായവര് ഇന്ന് കണ്ണട വെക്കും പക്ഷെ അല്ലാതെ കണട വെ വെക്കുന്നവരൊന്നുല്ല ഇപ്പൊ ചെറിയ കുഞ്ഞില് മുതൽ കണ്ണട വെക്കുന്ന എത്ര കുട്ടികൾ ഉണ്ടാവും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ട്.
അത് തന്നെ ഒന്നാമത് ഈ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ് മെയിനായിട്ട്.
ഫോണിനാണെങ്കിലോ നല്ല നല്ല ഒരു ഭാഗമുണ്ട് ചീ ത്തൊരു ഭാഗമുണ്ട് നല്ല ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് നമ്മുക്ക്
ആഹ് കൊറെ കാര്യങ്ങൾ അറിയാൻ പറ്റും അതുപോലെ നമ്മുക്ക് ഓൺലൈൻ വർക്കുകൾ ചെയ്യാൻ പറ്റൂല്ലേ.
ആഹ് പിന്നെ ഓൺലൈൻ വർക്ക് പിന്നെ നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ട് പോയാല് അതിന്നൊരു മോചത്തിന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അത് ചെയ്യാ എല്ലാം അങ്ങനെ ഓപ്ഷൻസ് പക്ഷെ അതിനുപരി ഇപ്പറത്ത് മോശായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതേപോലെ കുട്ടികളും നാശം ആവുന്നുണ്ട്.
കുട്ടികൾ നാശാവാനുള്ള മെയിൻ കാരണം ഈ രക്ഷിതാക്കൾ കുട്ടികളുടെ കൈയിൽ ഫോൺ കൊടു ത്തിട്ടാ ഈ ചെറിയ ചെറിയ മക്കൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഫോൺ ഉപയോഗമാണ് ഇവര് ഇവര് രക്ഷിത ക്കൾ കാണാതെ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെല്ലേ? എത്രയോ കുട്ടികളുണ്ട്.
ഞാന് ഉം അങ്ങനെ ഏ ഞങ്ങള ഇപ്പൊ ഞാന് ഇവൾ ക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് അതായത് ഫോണ് ഞാൻ ഭയങ്കര ആയിട്ട് സ്ഡ്രി ക്റ്റായിട്ട് നിക്കുകത ഇതിന്റെ വലുതിന്റെ അടുത്ത് ചെറുതിന്റെ അടുത്ത് അങ്ങനെ നിക്കാനേ പറ്റില്ല. ചെറുത് ഭയങ്ക ര വാശിയാ അപ്പൊ ഫോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചീത്ത പറയുമോ പിന്നെ അനിയത്തിമാര് എപ്പോഴും ചീത്ത പറയുംങ്ങനെ എന്തിനാണ് കുട്ടികള് ഫോണ് ഫോണ് എടുത്ത് കളിക്കുകയാണെങ്കിൽ കളിച്ചോട്ടെ അതിനിപ്പംഎന്താ പക്ഷെ അവര് അവർക്ക് ഇതുപോലെരുഘ ഘട്ടം വരുമ്പോ അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് അവരിത് മനസ്സിലാക്ക
അതല്ല ഈ കുട്ട കുട്ടികളെ ഇപ്പഎല്ലാവരും ചോദിക്കും ഇത് എന്തിനാ ഇങ്ങനെ ഫോൺ എടുത്തക്കുന്നതിന് പറയുന്നത്. അവര് കളി കര കരച്ചില് മാറാൻ വേണ്ടിട്ടല്ലേ കൊടുക്കുന്നേന്ന്. പക്ഷെ നമ്മള് ഫസ്റ്റ്ലേനമ്മളങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഫോണ് കൊടുക്കാതെ കുറച്ച് സ്ട്രിക്ട് ആയിട്ട് നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള പേടിയും ഉണ്ടാവും. അവരും അതുപോലെ നിക്കും.
എന്താണ് പിന്നെ അതു അല്ല ഇന്ന് ആ കൊറോണ സമയത്താണ് കുട്ടികൾ അധികം ഫോണില് ഇതായി പോയത്. എന്താച്ചാല് ഓൺലൈൻ ക്ലാസ്സ് വന്നു. ഇപ്പൊ ഫുൾ എന്നിട്ട് ഓൺലൈനാണ് ഓൺലൈനാണ് അത് നോക്കണം ഇത് നോക്കണം എന്നുള്ള ക്ലാസ്സി ഇത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ഫോൺ എടുക്കും അപ്പൊ കുട്ടി കുട്ടികൾ അമ്മമാർക്ക് കുറ്റം പറയാനും പറ്റൂല്ല. പഠിക്കാൻ അല്ലേ വേചിട്ടു അവരും ഫോൺ എടുക്കും അങ്ങനെയ
അതനെ നമ്മള് പണ്ട് ന്യൂസ് കേട്ട ട്ടില്ലേ ഓൺലൈൻ ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് ഈ മറ്റെ കൊറോണ വന്ന സമയത്ത് എത്രയോ കുട്ടികള് ഇപ്പൊ ഈ സാറുമാരു തന്നെ ഓൺലൈൻ ക്ലാസ് എടുകാന്ന് പറഞ്ഞിട്ട് എത്രയോകുട്ടികൾ ഇങ്ങനെ എന്തൊ കോള് ചെയ്തുന്നോ അങ്ങനെ എന്തൊക്കൊക്കോ പ്രശ്ന ശ്നങ്ങള് ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ എന്താ ഫോട്ടോഅയച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ എന്തൊക്ക
ആഹ് ഉണ്ട്ണ്ട് ഒരു സാറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. സാറ് ആ ബ റൂമിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുത്ത് പിന്നെ നിങ്ങള് ഇങ്ങനെ ഒരു ഫോട്ടോ ഞങ്ങക്ക് അയച്ചുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ കണ്ടിട്ട ണ്ട് ന്യൂസില് പക്ഷെ
ആഹ്
ഇന്ന് തലമുറനെ നശിപ്പിക്കണതും സാറന്മാരന്ന് പറയാ എന്താനാ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നാ ഞാനാലോയിക്കണത് ഇങ്ങനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടാനായി സാറമാ നല്ല അറിവുകള് പർ പറഞ്ഞു കൊടുക്കല്ലേ ഈ സാറന്മാർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പക്ഷെ അവരും ഇതുപോലെ ആയാൽ ഇപ്പൊ ഞാനിപ്പ അടുത്തെരു വീഡിയോ കണ്ടതാണ്. കുട്ടിനെനന്നായിട്ട് അടിക്ക എന്ത് മാതിരി അടിയാണോ ആ കുട്ടിനെ തല്ലന്ന് അപ്പൊ അതാ ഉത്തർപ്രദേശിലാണത് നമ്മുടെ നാട്ടിലല്ല
ആഹ്
പക്ഷെ ന്നാലും നമ്മള് മക്കൾക്ക് നമ്മള് വെറുതെ അടിച്ചിട്ടില്ലല്ലോ വളർത്തുന്നവരെ പഠിപ്പിക്കേണ്ടതും നമ്മൾ നമ്മളടേതായ രീതി
ക്യാ അല്ലാതെ ഓവർ അടിക്കരുത് ആവശ്യത്തിന് അടിക് ടിക്കാന്ന് പറഞ്ഞാ നമുക്കരു നമ്മളെ പേടി വേണം അത്രേ ഒള്ളൂ
ആഹ് ഇത് എല്ലത്തിനും കുട്ടിയാള് പിന്നെ പിന്നെ എങ്ങനാ വെച്ചാല് കുട്ടികൾക്കും തന്നെ ഇപ്പ ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നു സാറന്മാരെ നോക്കണെങ്കി അങ്ങെ ഇങ്ങനെ കുട്ടികളെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ വേറെയുണ്ട് കാരണം കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് സർപ് മാരെ പേടില്ലേ കാരണം കുട്ടികളൊക്കെ ഗുണ്ടായുസായിണ് ലഹരി ലഹരി ലഹരി മരുന്ന് ലഹരികള്
ഉപയോഗിക്കുന്ന കുട്ടിയാളാണ് ഇപ്പം കൂടുതൽ ഈ ലഹരി ഉപയോക്കുന്ന ഇപ്പ ചെല ചെല കുട്ടിയോൾ നല്ലതായിരിക്കും പക്ഷെ അവരെ ഈ ലഹരിലേക്ക് എത്തിക്കുന്ന കൊറേ ആളുകണ്ടാവും എ നല്ല കുട്ടികളെ നാശാക്കാൻ വേണ്ടീട്ട് കൊറെ എന്താ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് നല്ല ദേഷ്യവും അതുപോലെ വീട്ടിലൊക്കെ വെറുതെ പ്രശ്നാണ്ടാക്കുന്നൊക്കെ പെട്ടെന്ന് കുട്ടികളിൽ ഇണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഇതുകൊണ്ടാണ്
ആഹ് ഇപ്പല്ലേ ആഹ് ഈ ഇന്ന് എന്താച്ചാല് ലഹരി ഉപയോഗിച്ച ഉപയോഗിക്കുന്നൊണ്ട് എന്താച്ചാൽ സ്വന്തം ഏ ഇപ്പോ അത് അമ്മ ആണോ അല്ലെങ്കിൽ അച്ഛനാണോ ആരാണോെന്നൊന്നും മാർ അറിയുന്നില്ല ഇവരങ്ങട് ഉപദ്രവിക്കണ് ഒരു കൊറോണ സമയത്താണ് എന്ത് ന്താണ് ചോർമ്മ ലഹരി ഉപയോഗിച്ചിട്ട് ഒരു ഉമ്മാന വെട്ടിക്കൊന്നത് ഒരു കുട്ടി ഓർമ്മണ്ടോ
ആഹ് ശരിയാ അതുപോലെ ഈ ലഹരി ഈ കൊറോണ സമയത്ത് എന്താ ഈ കുട്ടിള് എവിടെയും പോവാതെ ഇരിക്കുന്ന സമയത്ത് ഇവര് ചെല മക്കളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട്ണ്ട് ന്യൂസിലൊക്കെ ഇണ്ടായിന്നല്ലോ കൊറേ ലഹരി ഉപയോഗിച്ചി
ഇങ്ങനെയുണ്ട് എന്താച്ചാല് കുട്ടികൾ സ്കൂൾണ്ത് ലഹരി ഉപയോഗം സ്കൂൾ ആ സ്കൂൾ പരിസരത്ത് ഇതധികം കൊടുക്കുന്നത് ഞാൻ ഉദ്ദേശിക്ക ഇവരെന്തുകൊണ്ടാണ് എന്നാണ് ഇതിന്ന് അവർക്കൊരു ഇത്ള്ളത് ഈ ലഹരി ഇങ്ങനെ സ്കു എടുത്ത് കൊടുത്തി ഈ കുടട്യൾ നാശാ വു വാണെന്ന് അറിഞ് കൊണ്ട് ഇവരന്തിനാ ആണത് ചെയ്യണത് ഈ മാഫിയ ഇണ്ടാവലോ അവരും മനുഷ്യമാരനല്ലേ അവർക്കും മക്കളും ഒക്കെ ഇണ്ടാവൂലേ
അതെന്നെ ഇവരില്ലേ ഇവരിങ്ങനെ ചെയ്യുമ്പോ അവര് ഈ ഇത് ഇതിനായിട്ട് ഈ കുട്ടിയാളെ നശിപ് യ്ക്കുന്ന ആൾക്കാരില്ലേ അവർക്കും മക്കളുണ്ടല്ലോ അവരതുപോലും ആലോയ്ക്കാതെണ് ഇങ്ങനെ കുട്ടികളെ നാഷാക്കുന്നത് അതും ചെറിയ ചെറിയ മക്കൾ ആഹ് ആഹ് ഓക്കെ ആഹ് ശരി ശരി